ഹലോ കേൾക്കുന്നുണ്ടോ? ആഹ് പറഞ്ഞോ എന്തെടുക്കുവായിരുന്നു?
എന്തെടുക്കുവായിരുന്നു ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് കെടക്കാൻ തൊടങ്ങുന്നു അവിടെയോ?
ആഹ് ഞാനും അത് ഭക്ഷണം കഴിച്ച് പിന്നെ ഇങ്ങനെ കെടക്കാൻ ഇങ്ങനെ തൊടങ്ങുവായിരുന്നു അപ്പെങ്കി നമ്മളെ പഴയ സ്കൂള് കാലഘട്ടത്തിലെ ഓണാഘോഷത്തിനെ പറ്റി ഇങ്ങനെ ആഘോഷിക്കുവായിരുന്നു അല്ല ഓർക്കുവായിരുന്നു
ആഹ് അതെ അടിപൊളി അല്ലായിരുന്നോ?
പിന്നെ എന്ത് രസായിരുന്നു
അതെ ഇപ്പം നമുക്ക് അന്നത് മനസ് ആ അന്നത് ആ ഒരു ഏഹ് എന്താ പറയാ ഒരു അനുഭവത്തിന്റെ ഒരിത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അതൊ ക്കെ ആലോചിക്കുമ്പോ ഒരു രസല്ലേ
അതെ അതെ
ഇന്ന് ഇന്നത്ത്ള്ള കുട്ടികൾ കാക്ക് ആ ഒരു ഫീ ഫീല് കിട്ടോന്നറിയില്ല നമുക്ക് കേരളത്തിന്റെ ഒരു ദേശീയ ആഘോഷം തന്നെയല്ലേ ഓണം
അതെ
എന്തായിരുന്നു ഓണത്തിന്റെ ഓർമ്മ നിനക്ക്
ഓണത്തിന്റെ ഓർമ്മ നമുക്ക് ഓണംന്ന് പറയുമ്പോ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് പൂക്കളമാണ് പല കളറില് അല്ലെ പല രൂപത്തില് പല മണത്തില് എന്തോ ന്തോരം പൂക്കളൊക്കെ കാടുകൾ കേറി ഇറങ്ങി പറിച്ചു വന്നിട്ടുണ്ട്
അതെ പണ്ടൊന്നും ഇങ്ങനെ നമ്മള് മേടിച്ചൊണ്ട് പോകുന്നില്ലായിരുന്നു നമ്മള് സ്വന്തം പോയി പറി റിച്ച് കൊണ്ടുവരുന്ന പൂക്കളാ സ്കൂൾലൊക്കെ ആദ്യം നമ്മക്ക് ഓണം പൂക്ക്ള്ട്ണത് സ്കൂളിലായിരിക്കും അത് കയ്ഞ്ഞ് വെക്കേഷൻ ടൈമിലാണല്ലോ നമ്മക്ക് വീട്ടില് വെര്ന്നെ അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഇട്ന്നത് സ്കൂളുകളിൽ കൂടി ആവണം പരിപാടീന്റെ ഫുള്ളാ ആഘോഷവും
അത് ഓരോ ക്ലാസ്സുകളിലും എന്ത് ഭംങ്ങിയാ ലേ ഓരോ വരയ്ക്കുന്ന കുട്ടികള് അതായത് അതാണ് നമ്മള് മുന്നേ തീരുമാനിക്കല്ലോ ആരാണ് വരയ് ക്ക്ന്നത് ഇന്ന് എത്ര ആൾക്കാരാണ് വരയ്ക്ക്ന്നത് അത്പോലെ പൂവിട്ന്നതാരൊക്കെയാണ് അരിയ്ന്നത് ആരൊക്കെയാണ് എല്ലാ
ആ നന്ന ആ ടീമാണ് ടീമ് പോലയാണ്
അതെ
ഉം പണ്ടൊക്കെ ഞാനൊക്കെ ഇങ്ങനെക്കെ ഒരു മഞ്ഞപ്പൂവ്ന്ന് പറഞ്ഞ ഒരു വള്ളിയില് വള്ളി പോലെ ഫുള്ള് പടർന്ന് നിക്ക്ന്നില്ലേ ആ അതെ അതെ ആ മഞ്ഞപ്പൂ ഫുള്ള് ഞങ്ങള് കൊറെ പേര് കൂടി ഇങ്ങനെ പറിക്കാൻ പോവായിര്ന്നു അത് പറിച്ചന്ന് മാത്രല്ല അത് ഇതെളും കൂടെ ആക്കി കഴിയുമ്പോ ഫുള്ളായി കയ്യ്മ്പോളാണ് ആ പൂവിന്റെ ഒര് ഭംങ്ങി
ഭംങ്ങിയാ പക്ഷെ പറിച്ച് അത് ഇടാന് പ എതള് പറിക്കൻ എന്തോര് സമയം വേണല്ലേ അതും എത്ര പൂവാക്കിയാലാ ഒര് പിടി കിട്ടാ ഞങ്ങളെ വീടിന്റെ മുന്നില് ഇഷ്ട്ടം പോലെണ്ട്
ആ ഇവിടെക്കെ കുറെ ആദ്യക്കെ ഇണ്ടാര്ന്നു ഇപ്പൊ അതൊന്ന് ക്ക്യോ മര്ന്നടിച്ചടിച്ചാന്ന് തോന്നൂ നാശായി പ്പോയി സംഭവി ച്ചോയി ഇപ്പൊ ഐല് യ്ല് എവിടെയൊക്കെയോ ഇങ്ങനെ കാണുന്നുണ്ട് ന്നല്ലാണ്ടാ ആ ഒരു ഭംഗിയോടെ കാണ്ന്നില്ല
അതെ അതെ അത്രേ കൂടുതലായിട്ട് ഒന്നുല്ല അത് കാരണം അത് ഭയങ്കര ചെടിയാണ് ഈ വെ വെന്റെ വേര്കളെ ഭയ യങ്കരായിട്ട് കാട് ഇതായിട്ട് വെട്ടിക്കളയാൻ പറ്റില്ല ആ നമ്മക്ക് എന്തെലും ഒന്ന് നടണെങ്കിലോ ഒന്നും പറ്റ് റ്റൂല പോവോൽ
ഉം
ഇപ്പ നമ്മള ഭാഗത്ത് ഇല്ല ഇല്ലേ ഇല്ല കാരണം വയലിലൊക്കെ ഇപ്പ ഈ ഇടയ്ക്ക് പച് പച്ചക്കറി നടാനൊക്കെ ആക്കിട്ടേയ്
ആ അത് കിട്ടുവാണെങ്കി ഒര് പിടി പൂവാ ലേ ആ ഒരു പൂവുണ്ട് ന്നുണ്ടേ പക് തി പൂക്കളില്ല പൂവ് അധികം കിട്ടാത്തവർക്കൊക്കെ ക്കെ അതന്നെ കിട്ടിയ ഉം
പിന്നെ ഇപ്പൊ ഫുള്ള് മേടിക്കാറല്ലേ വെന്തി തന്നെ ഓറഞ്ചായി മഞ്ഞയായി എന്തോര കളറ് ജമന്തികളൊക്കെ യ്ണ്ട്
ഇപ്പൊ അങ്ങനെ ആരും പൂവോന്നും പറിക്കാൻ പോക്ന്നായിട്ട്
ആര് നമ്മൾ ഒക്കേ ഏറ്റവും കൂട്തലും മഞ്ഞപ്പൂവും ആ കൊങ്ങിണി തുമ്പ അല്ലെ കൊങ്ങിണി എന്തോരം കളറ് ഇണ്ടായിരുന്നുലെ താട്കൾ കേറി മുള്ളും കൊണ്ട് ഒരയൂലെ കാ കാലിലും കൈലുംക്കേ കൊങ്ങിണീന്റെ മുള്ളെള് ഇങ്ങനെ വരിഞ്ഞ് ഇങ്ങനെ ഒരയും ആ മഴയെ ന്നനഞ്ഞ് ചെൽപ്പോ മഴയായിരിക്കും
അതെ ആ അത് അപ്പൊ ഒന്നും നമ്മക്ക് ആ ഒരു വേദന ഒന്നുല്ല കൊറച്ച് കയ്യ്മ്പോളാണ് അഹ് ഇങ്ങനെ പാടുപോലെ വന്നിട്ടൊരു വേദനയുണ്ട്
ആ അതെ ഒരഞ്ഞ പാട് പിന്നെ വെള്ളം നനയുമ്പക്കായിരിക്കും വേദന
ആ അതെ
ഉം ശരിക്കിനും ഈ ഓണ സ ഓണംന്ന് പറയ്ന്ന്ണ്ടല്ലോ കേരളത്തിന്റെ സത്യ പറഞ്ഞ കേരളത്തിന്റെ ദേശീയത്സവമാണ് പക്ഷേ മല മലയാളികൾ ഇപ്പോ എവിടെയ്ണ്ട് അവടെ മൊത്തം ഇപ്പോ ഓണം ആഘോഷിക്കുന്നുണ്ട് അവിടെയ്ള്ള ആൾക്കാര് വരെ ഓണം ആഘോ ക്ഷിക്ക്ന്ന്ണ്ട്
ആഹ് ഫുളള് ഓണായി ഇവിടെ ഓണാ കേരളം മാത്രം ഒന്നും അല്ലിപ്പൊ ഏതൊക്കെ പൊറത്ത് വിദേശത്ത് ശരിക്കുപറഞ്ഞാ ഇപ്പൊ കേരളക്കാരൊക്കാന് കൂടുതല് പൊറ ത്തുള്ള ആൾക്കാരാതോന്നുന്നു ഓണം ആഘോഷിക്ക്ന്നേ
ആഹ് അതെ
അവരൊക്കെ ഭയങ്കര പരിപാടീം എന്തൊക്കെ കളികളായിരുന്നില്ലേ പിന്നെ അതുപോൽതന്നെ സ്കൂളിൽ ഓണപ്പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്ക നമ്മളെല്ലാ ക്ലാസ്സിക്കൂടെയും വിസിറ്റിങ്ങിന് പോവും ഏത് പൂക്കളാനല്ലെ എന്നിട്ട് ഓരോ അഭിപ്രായം പറയുനമ്മളിങ്ങനെ നമ്മളെ നമക്ക് നമ്മടെ ആഗ്രഹം നമക്ക് ഫസ്റ്റ് കിട്ടണന്നല്ലേ അതോകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ ഓരാ പറയു
ഒക്കെ എന്ത് ഭംഗിയായിരിക്കും കാണാന് അഹ് വെച്ചോക്കുമ്പോ നമ്മളക്കൊന്നന്നും അല്ലാത്തപോലെ തോന്നും
ആഹ് അങ്ങനേയു തോന്നു അല്ലാ കൊറച്ച് ച്ച് കൂടെ ചെറിയ പ്രായ ഒണ്ടാവൂലേ നമുക്ക് അപ്പ നമ്മടെ ക്ലാസിന് ഫസ്റ്റ് റ്റ് കിട്ടണന്നുള്ളരാഗ്രഹം കൊണ്ടിട്ട് നമ്മള് വേറെ ക്ലാസിപോകുമ്പോ അവിടെ അത് ശെരിയല്ല ഇവിടെത് ശെരിയല്ലാ ആ കളറിവിടെ പോരാരുന്നു എന്ന് പറയൂല്ലേ
അതെതെ അങ്ങനെയൊക്കെ പറയും നമ്മളതെറ്റ ഏറ്റവും ഭംഗിയുള്ളതും ബാക്കിയുള്ളവരത് കൊറവാണ് പക്ഷെ ഇപ്പോ ഇപ്പോഴും പിന്നെ അതുപോൽതന്നെ ഓണൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കും സെറ്റ് സെറ്റ്സാരി സെറ്റുമുണ്ടൊക്കുടുക്കാന് അല്ലേ ഇല്ലേ ആ ടീച്ചേഴസ് കാ ടൈമാരുന്നില്ലേ പിന്നെ നമ്മളൊക്കെ വെൽതവാൻ കാ ത്ത്ന്നു ഒന്ന് പ്ലസ്ടു ഒക്കെ ആവാൻ കാത്ത്ന്ന് സാരി യൊകേ ഉടുത്ത് ഒന്ന് പോകാനേ ഇല്ലേ പത്താം ക്ലാസ് അന്നൊന്നു പിന്നെ സാരിടുക്കില്ല പിന്നെ മാക്സിമം ഹാഫ് സാരി എന്നാലോല്ല ഹാഫ് സാരിയും കാര്യങ്ങളൊന്നുല്ല പക്ഷെ പ്ലസ് ടു ഒക്കെയപ്പോഴത്തേക്കും ഒരു നമക്ക് സാരി ഉടുക്കാനുള്ള ഭയങ്കര അതിയായ ആഗ്രഹോ പിന്നെ ആൺകുട്ടി ളൊക്കെ ഷർ ട്ടും മുണ്ടൊക്കെടുത്ത് വരുമ്പോ നല്ല എന്താ പറയാ കാണുമ്പതന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയേകും ഒരു അത്രയൊരു മനസ്സിന് സന്തോഷം തരുന്നൊരു
ആ പത്താക്ലാസ് വരെ എന്താന്നാറിയോ ഡ്രസ്സ് പട്ടുപാവാടാ
ആഹ് പട്ടുപാവാട ആയിരുന്നു
പട്ടുപാവാടേം ബ്ലൗസും ഞാന് ഓർ ക്ക്‌ന്ന്ണ്ട് അമ്മേന്നോട് വഴക്ക്‌കൂടി എടുത്തതൊക്കെ പട്ടുപാവാട അന്ന് നമുക്കങ്ങനെ അന്ന് ഇടാൻ കിട്ടൂലല്ലോ എന്ന്ട്ട് തയ്പ്പിക്കാനു അറിയില്ല ഫുള്ള് റെഡിമെഡ് കടേന്നെന്നെ എടുക്കണായ്ര്ന്ന് ന്നിട്ടഹ് ഓണത്ത് പരിപാടിൻ്റെ സ് കൂൾളന്ന് വാശി പിടിച്ച് വേടിച്ചത് എനിക്കോർമ്മയിണ്ട്
ഉം ഞങ്ങക്ക് പിന്നെ പഴെ പാവാടൊയൊന്നും മേടിക്കില്ല അമ്മേന്റെ സാരി ഇണ്ടെങ്കില് അമ്മ തയ്ച്ച് തെരും പാവാടിം ബ്ലൗസും മെയിനായിട്ട് അമ്മ ആഹ് തയ്ച്ച് തെരാ ചെയ്യ്ണ്ട് അല്ലാണ്ട് നമ്മളങ്ങനെ അതിനായിട്ട് പുതിയത് മേടി ക്കെ അങ്ങൻത്തൊക്കെ അഹ് അന്നത്തെ അവസ്ഥേ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ
ആഹ്
പിന്നെ ഓണത്തിന് വെച്ച്ട്ട്ണ്ടെങ്കില് നമ്മളെല്ലാരും പിന്നെ മ ആദ്യായിട്ട് ഓർമ്മ വരുന്നത്. ഫാസ്റ്റ് ത്തെ ഓർമ്മ മനസ്സ് സദ്യാട്ടോ ഏഹ് വാഴലേല് നടുവിലൊരു പിടിച്ചോറും അയ്ന് ചു റ്റും ഒരുപാട് പലതരത്തിലുള്ള കറികള് കളറിലുള്ള കറികള് അല്ലേ
ഈ ഈ ഹി ഇപ്പളൊക്കെയാന്ന് തോന്നുന്നു പിന്നെയും നോൺവെജൊക്കെ ഉൾപ്പെടുത്തി തൊടങ്ങിയത് പക്ഷെ ഓണസ ദ്യാന്ന് പറീമ്പൊ ഫുളള് ഈ നോൺ വെജ് ഇല്ലാത്ത ഇപ്പഴു അതിനൊരു മാറ്റം വന്നിട്ടില്ലല്ലോ ശരി ക്ക്യും ഫുൾ സദ് ദ്യ ഓണംന്ന് പറയുമ്പൊതന്നെ സദ്യയല്ലേ അല്ലാണ്ട് ബിരിയാണി ആ മന്തി അങ്ങനെഒന്നും. നമ്മളിപ്പ ആലോചിക്കീല. ഓണംന്ന് പറഞ്ഞാ സദ്യ തന്നെ.
പിന്നെ ഈ പത്ത് ദിവസം നീണ്ടു നിക്ക്‌ന്ന ഉത്സവാണൊല്ലോ ഈ ഓണംന്ന് പറയിന്നത് അത് കാരണം നമക്ക്‌ ഏ യ് ഇല്ല അഹ് അഹ് ആഹ് അതെ അത്തം മുതൽ പത്തുസം. അത്തമ്പത്തിന് തിരുവോണം ന്നാണല്ലോ പറയാ. ശരിക്കിനും. ഈ എഹ് ഇപ്പൊക്കെനിക്ക് തോന്ന്ന്ന് ഇപ്പൊക്കെ ഒരുവിധ എല്ലാരു ഈ ഓണ ത്തിനൊക്കെ പൂക്കള് ഇട് വാര്ന്നു. ക മ് മുന്നേ ഒന്നും ഒര് നയൻന്റിസ് കാലഘട്ടത്തിലൊന്നും നമ്മളൊന്നും ചെ ചെറുപ്പത്തില് ഓ എന്താ പറയാ എഹ് മ് ഈ ഹിന്ദൂസിന്റെ ആചാ ചാരമാണ് ഓണം എന്ന്ള്ളൊരു പൊതുവേ ഒരു ചോല്ല് ഇണ്ട്. പക്ഷെ ഇപ്പന്ന്ച്ച്ട്ട്ണ്ടെങ്കി രിസ് സ്കൂള്കളിലും ഒക്കെ ഒര് ആഘോഷൊക്കെ ഒന്നിച്ച് പൂവ് ഇടാൻ തൊടങ്ങിയപ്പോ എന്താണ് ഇപ്പോ ഓണത്തിന്റെഅന്നും ഈ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യസ് ആയാലും പൂ
എഹ് ആഹ് അതെ അതെ ഒരെടെക്ക്‌ വരെ അത് എന്റെ വീട്ടിലും അങ്ങനെയേര്ന്നു പിന്നെ അങ്ങനെ പൂ ക്കളൊന്നും ഇട്ല്ലായ്ര്ന്ന് പിന്നിം കൊർച്ചും കൂടെ ഞാനൊക്കെ എന്ന് വെച്ചാ കൊറച്ച് വല്തായി കഴിഞ്ഞപ്പളാണ് ഇങ്ങനെ പൂക്കള് ഇടാൻ വേറെ ആരു ഇല്ല വീട്ടിൽ ഞങ്ങളൊക്കെ ഹ് തന്നെ ഞങ്ങളെ വീട്ടില് രണ്ട് പെകുട്ട്യോൾ തന്നെയാര്ന്നു. പ്പം അറിയില്ല എന്താ എങ്ങനെയാണെന്നൊന്ന് പിന്നെ കൊർച്ചും കൂടെ മുതിർന്ന് കയിഞ്ഞപ്പളാണ് ആഹ് ഇങ്ങനെ പോലൊക്കെ ചെയ്യാം. ഇതൊക്കെ എല്ലാർക്കും ബാധകാണ് ന്നൊക്കെ ഒര് മൈൻഡ് വന്നതും പിന്നെ ഞങ്ങള് ഇടാൻ തൊടങ്ങി എല്ലാ വർഷവും
എന്തോരം ഫുഡ് അല്ലേ എന്തോരം തരത്തില്ള്ള കറികള് ക്കെയാലെ ഇണ്ടാക്കാറ് തലേന്നേ തൊടങ്ങുവല്ലോ അമ്മമാരെക്കെ തലേന്നേ ന്നെ ഈ ഇഞ്ചിപു ഇഞ്ചിക്കറിയായിട്ടും. ഏഹ് പിന്നെ അതെപോലെ ഏഹ് ഉള്ളിത്തീയലായിട്ടൊക്കെ
വെക്കേഷൻ ടൈമ് കൂടെ ആയത്കൊണ്ട് എല്ലാവരും ഏതെങ്കിലൊക്കെ വീട്ടിലും ഒത്തുകൂടും.
ഉം പിന്നെ ഒരു കാര്യം പിന്നെ ഒരു കാര്യംന്ന് വെച്ച്ട്ട്ണ്ടെങ്കിലേ. നമക്ക് അന്നത്തെ ദവസം ഏഹ്. ഭക്ഷണം കഴിക്കല് കൊറവായിരിക്കും. അത്രത്തോളം സദ്യകള്ണ്ടാക്കി വെച്ചിട്ട്ണ്ടെങ്കിലും നമ്മളാദ്യ ഈ പായസ ക്ക ആയിട്ടും കുടിച്ചിട്ടും ചിപ്സും ശർക്കര വരട്ടി ആഹ് അക്കെ തിന്നിട്ട് വയറ് നെറക്കും. ന്നിട്ടോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കില്ല.
ആഹ്. അത് കൊറഞ്ഞും പോകും. ഇത്രീ സദ്യകൾ ഉണ്ടാക്കി വെക്കും നമ്മള്. പക്ഷേ കയിക്കാൻ ടൈമാവുമ്പോ പറ്റൂല.
അതെ അതെ.
പായസത്തിന്റെയൊക്കെ കെട്ടൊക്കെ എറങ്ങി കഴിയുമ്പോ പതുക്കെ.
പിറ്റേന്ന് വിജെ പിറ്റേന്നായിരിക്കും ഓണസദ്യ മര്യായ്ക്ക് കഴിക്കുന്നത്.
ആഹ്ഹ്ഹ് അതെ. പിന്നെ അത്പോലെ സ്കൂൾലും കോളേജിലൊക്കെയായിരുന്ന ടൈമില് ഓണം, ക് ഓണ ആദ്യം പൂക്കള ഇട്ടു. ഏഹ് അതൊക്കെകഴിഞ്ഞ് നമ്മള് വിസിറ്റിങ്ങിന് പോയി പിന്നെ അങ്ങ് പരിവാടികളൊക്കെ തൊടങ്ങുഅല്ലേ.
പാട്ട്, തിരുവാതിര, ഡാൻ
ആഹ് അതെ. വടംവലി ഒക്കെ രസ് സായിരുന്നുലേ. ആർകു വേണേലും കൂടാ. സുന്ദരിക്കൊക്കെ എവിടെക്കൊണ്ടോയാ പൊട്ട് കുത്തിയത്.
അതെ.
കോമഡിഏര്ന്ന്.
ഇപ്പൊക്കോർക്കുമ്പോ എന്ത് ഭംഗിയെര്ന്നുലേ നമ്മളെ കുട്ടിക്കാലം. കു ട്ടിക്കാലണത്തിലുള്ള ആഘോഷങ്ങളു ഒക്കെ. ഇപ്പൊന്നും പിള്ളേർക്കൊന്നും അങ്ങൻ ത്തെയൊന്നുല്ല ല്ലേ, ങ്ങ് പൊർത്തു പോയി. പൂവി പറിക്കണം ന്നോ, അങ്ങൻതെ പൊറത്ത് പോയി ഗെയിംസ് കളിക്കണം ന്നൊ, അങ്ങനൊന്നു ഇല്ല ഇപ്പത്തെ പിള്ളേര്. എല്ലാരും ഈ ടൗണു ആയിട്ട് ബന്ധപ്പെട്ട്, ഇല്ലേ? ഏഹ് ആ ഒരു ഇതിലേക്ക് ഇപ്പയ്ന് എല്ലാർക്കും ഫോൺ മതി. ഫോൺ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലപിള്ളേര്
കാണിക്കാൻ വേണ്ടി കൊറേ കാട്ടി കൂട്ടുന്നുണ്ട്.
അതെ.
അതാണ് മെയിൻ. അല്ലാണ്ട് ആൽമാർത്ഥതയോടെയല്ല.
അല്ല.
ഉം അപ്പരസായിരുന്നു ഇനി എന്തായാലും നമുക്ക്നി അതൊന്നും തിരിച്ച് കിട്ടൂല. ആ ഒ
ഏയ് ഇല്ല ഇല്ല ആ കാലൊക്കെ കഴിഞ്ഞു പോയി.
അതെ. വേറെന്തൊക്കെയാ?
വേറൊന്നൂല്ല ഇന്നാ ശരിയെന്നാ.
ആഹ് ഓക്കെ ന്നാ ബൈ ഗു
ഓഹ് ഓക്കെ ഗുഡ് നൈറ്റ്.